ആഹ്
ഹലോ?
ആഹ് എന്റെ കിട്ടി അതാ വിളിച്ചത് പിന്നു ഞാൻ വറ വെറുത ഒന്നും കൂടെ നോക്കിയതാ.
ആഹ് അങ്ങനെ. എന്തൊക്കൊന്നീട്ട്
നല്ല സുഖം
മഴയുണ്ടോ അവിടെ
ഇവിടെ രാവിലെ ഇപ്പോ ഒരു മഴ പെയ്തി തോർന്നു അവിടെ ഉണ്ടോ?
ആഹ് ഇവിടെപ്പ പെയ്തൊണ്ട്ക്കണു ഇല്ലെങ്ക രാവിലെ മക്കള് പോണ സമയത്തൊക്കെ ഒരു മഴ ഉണ്ടാവും
അതന്നെയാ മദ്രസ്സക്ക് പറഞ്ഞേക്കുമ്പോ കുട്ടികക്കെന്തൊരു എടങ്ങാറാണത്.
അതെ. ഓ രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഇവിട അവിടക്ക എങ്ങനെ ഏഴുന്നേൽക്കോ ഇവിടൊക്കെ എഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര മടിയ തണുപ്പല്ലേ
ആണോ ഇവിടെ ങ്ങനെയേന്നോ മദ്രസയില്ലെങ്കില് നേരത്തേ സ നീച്ചുത്തർക്കും മദ്രസ ഉണ്ടെങ്കില് ഒരു വിവേരം ഉണ്ടാവില്ല നീച്ചണം എന്നില്ല ചിന്തന്ന ഉണ്ടാവില്ല.
ആ് ഞാൻ പുടിച് പുടിച് അമർത്തിക്കടത്തും ഉറങ്ങിക്കൊ ഉറങ്ങിക്കോ റഞ്ക്കാണ്ട് അയിനും മാണ്ടി മദ്രസ് ണ്ടെങ്കി നീച്ചും ല്ല
ആഹ് അതന്നെ അത് അങ്ങനെന്നെ എല്ലോട്ത്തും ഇതെന്നെ ല്ലേ അവസ്ഥ വെള്ളിയടെ ഇക്കാക്കു ല്ല ഓനും മദ്രല്ല നമ്മള് പച്ചെ അടക്കുമ്പ അപ്പൊക്കെ നച്ചു വരും ഉച്ച
ആഹ് അങ്ങനെ തന്നെയാണ് ഞാൻ വെള്ളിയാഴ്ച ആകുമ്പോൾറച്ചു നേരം സുബെയി സ്ക്കരിച് കടക്കും കഥാന്നക്കെ ട്ട് അയിന് പ്പൊ ഇബല് സമ്മേയ്ചൂലാ അപ്പോത്തിന് കുത്തിനീച്ചും
മ്മ അമ്പിളി എല്ലാ മക്കൾക്കും ഉണ്ടാ സ്വഭാവലെ
എല്ലോടത്തും ണ്ട് അത് എല്ലാവരും പറയണേട്ട്ക്ക്ണ് ഞാന്. ഇല്ലല്ല ഓല് സുബൈ സ്ക്കരിച്ച് കടന്നയിഞ്ഞ സ്കൂൾ ട്രിപ്പ് ഉണ്ട് വണ്ടിമ്മേണ് അപ്പൊ
ആഹ് ശരി ആഹ് അങ്ങനെ മോനെത്രീല മോനോ മോള ആരല്ലേ
ഒന്നല്ല രണ്ട് മക്ക കളപ്പം മപ്പം കുട്ടികളാ
കയിഞ്ഞ്
എന്താ ഒരാള് എട്ടാം ക്ലാസ്സിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും
ഏഹ് അയ്ശെരി
ഒര് നല്ല മാറ്റണ്ട് വ ഏ ഴ് ഏഴ് ഏഴ് വയസ്സിന്റെ മാറ്റണ്ട്
ക്കാതെ
പിന്നെ എത്ര കുട്ടികള അവിടെ
ഇൻക്ക് രണ്ടാളെന്നെ മോന് മൂന്നാം ക്ലാസില് മോൾക്ക് രണ്ട് വയസ്സ്
ആഹ് യേ
ഓളിപ്പോ ഉറങ്ങ അപ്പ ഞാ ഇക്ക മീ മാർക്കറ്റിലാണ്
ആഹ്
ഇബട്ത്തന്നെ അങ്ങാടിക്കെന്നെ ഏ ഏ അത്ണ്ടാവില്ല എന്നും മീൻണ്ടാവും ഞാനേ ഓള് ഓളറങ്ങുമ്പോളെ ഫ്രീണ്ടാവുള്ളു അപ്പൊ അങ്ങനെ രാവിലെ വിളിച്ചത നോക്കിയത
ഉം തിനായിട്ട് ഒര് സമയൊന്നുല്ല പണീന്റെ ഇടയില് സൗ ഒച്ചിം ബുളിയൊന്നുയ്യാത്തെ സൗ ഏ പണിയാണെങ്കിൽ ഞാന് ചെയ്യും ഇതിനായിട്ട് ന്നറഞ്ഞ അയിന് അയിന് ഒയ്വ്ണ്ടാവൊള്ളോയ് അയിനായിട്ട് സമയെവ്ട്ന്ന് ഉണ്ടാവുന്ന ഉം
അല്ലെങ്കിൽളങ്ങനെ നമ്മളെ ഒപ്പന്നെ ഉണ്ടാവല്ലോ അങ്ങനെ
ആഹ്
നോമ്പിനാ പോണ് എങ്ങനെ മോള എങ്ങനെ ഇ ഭക്ഷണൊക്കെ കഴിക്കോ
ഭക്ഷണത്തിന്റെ കാര്യോന്നും പറയണ്ട
ഏ എല്ലോത്ത അതന്നെ അവസ്ഥ തിന്നാന് വേണ്ട മക്കൾക്ക്
ആഹ് ആഹ്
ഇവടിം മാണം അങ്ങനെ പ മന്തി അങ്ങൻത്തൊകണെങ്കി ഓൻ ക്ക് മാണം അല്ലെ സാധാ ചോ ചോറൊന്നോനുമാണ്ട
ആഹ് മന്തി മുപ്പത് മുന്നൂറ്റിഅറപത് ദിവസം വെച്ചാലും തിന്നോളും
ആഹ് അതന്നെ അങ്ങനത്തൊക്കെ അല്ലാണ്ട് സാദാചോറായല് ഓന്ക്ക് മാണ്ട
ആഹ്
പച്ച കറി കറി പറ്റൂല അവിടെ എന്തങ്ങനെയൊക്കെ
അങ്ങനെ തന്നെയാണ് അതൊന്നും പറ്റ് ല വെറും അന്തിക്ക് വെറും കഞ്ഞി കഞ്ഞിയോ, സമ്മന്തിയോ, മീനോ, ഉപ്പേരി ണ്ടെങ്കി ത് കൂട്ടും
ക്കങ്ങന്ന് ഒക്കെ വല്ല മക്കൾ അരേ പോലെന്ന
തിന്നാൻ കയ്യൂല അപ്പൊ പിന്നെ ചോറ് വാണ്ടാറിം
ആഹ് സ്കൂളന്നൊക്കെ തീന്നേയ്ക്കൂല്ലേ എങ്ങനെ ആ മിസ് ഒക്കെ എന്താ പറയാണ്
ആർക്കറിയാം അത് തിന്നല് ചെലപ്പോ ഒന്നായിട്ട് കൊണ്ടോയി കൊട്ടലാണ് ചിലപ്പോ തിന്നും ന്നൊക്കെ പറയുന്നെ കേക്കാം
ആഹ് വീടിന്റെ അടുത്തെന്നെയാണോ സ്കൂളൊക്കെ
ആഹ് കൊറച്ച് പോയാ മതി എന്നാല് കൊഴ വണ്ടി തന്നെ പോകുള്ളൂ ഓളെ ഉപ്പാക്ക് പിന്നെ വണ്ടിട്രിപ്പ് ഉണ്ടായതു കൊണ്ട് അങ്ങനെ പോകും
ആഹ് അയ്ശെരി എവിടെ നമ്മൾ ഇവിടെ നടന്ന് പോയാ മതി സ്കൂൾക്കൊക്കെ
ഉം നടക്കാൻ തന്നെ ഉള്ളൂ ഇപാടേം പിന്നെ വല്യവളും എന്താ ആഹ് ഒന്നു മുതലേ വണ്ടിൽ പോയി ചേലായിട്ടേ എല്ലാരും വണ്ടിയിലാണ അത് പിന്നെ നടക്കലൊന്നുമില്ല ഞങ്ങളെക്കെ റബ്ബേ രണ്ട് മൂന്ന് നാല് കിലോമീറ്ററൊക്കെ നടന്ന് സ്കൂൾക്ക് പോയിന്
ഏഹ് അതെ അന്നൊന്നും ഇതേപോലെ മഴക്കൊന്നും അവധി ഇല്ലല്ലോ എന്ത് മഴായാലും അത് ആഹ് എന്ത് കാറ്റാണെങ്കിലും ആ മയേം കൊണ്ട് നനഞ്ഞൊട്ടി പോവലെനി ലേ അതൊക്കെ ഒരു രസേനി
പക്ഷെ അന്ന് നടക്കണത് ബുദ്ധിമുട്ടില്ല ഇപ്പെല്ലാം കുട്ട്യാക്ക് നടക്കാന്ന് പറയാൻ പറ്റൂല
ആഹ് അതെ അന്നൊക്കെ രസേനി പറിയാ ഇപ്പൊക്കെ ആമ്പോ അമ്മക്ക് നല്ല മിസ് ചെയ്യ്ണ്ടല്ലോ
കാരണം അന്ന് അത് ഇഷ്ടല്ലേ പക്ഷെ ഇപ്പൊക്കെ അത് തിരിച്ച് കിട്ടിയെങ്കി ആലോചിച്ചു
അതേല്ലെ ഇപ്പ അതൊക്കെ ഭയങ്കരായിട്ട് ഒരു എടങ്ങേറ് ഏനി അതൊക്കെ ആലോയിക്കുമ്പോ
ആഹ് പിന്നെ ഒരിക്കലും ഞമ്മക്ക് കഴിഞ്ഞ് പോയത് തിരിച്ച് കിട്ടൂലല്ലോ
ഉം അതാണ് അന്ന് പടി കിടക്കാനും മടിയ ഇന്ന് ഇപ്പോ പോയാൻ കഴിഞ്ഞുന്നെങ്കി ന്ന് കരുതിണ്ട് അന്ന് എഴുതാണ്ടാവും വായിക്കാണ്ടാവും പറഞ്ഞട്ട് ദേഷ്യ
ഉം അതോണ്ട് സ്കൂൾക്ക് തന്നെ പോണെ ഇഷ്ടല്ലേനു എയ്താനും വാ
അതാണേ ഇപ്പം ആലോചിക്കുമ്പം ഒന്നും കൂടി പോവാൻ അവസരം കിട്ടീയിണെങ്കിൽ അങ്ങനെ തോന്നും
അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഈ സെക്കന്ഡ് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടൂല
ഇല്ലേ കഴിയുമ്പോഴാ നമുക്കതിന്റെ വെല മനസ്സിലാവുള്ളൂ
അതെ എല്ലാം ഒരു ഓർമ്മയായി മാറാണ് അടു ത്ത ദിവസം ഇന്ന് ഈ ദിവസം പിന്നെ ഈ ദിവസം കഴിഞ്ഞാ പിന്നെ അത് പിന്നെ പിന്നെ ഒരിക്കലും നമ്മളെ ലൈഫിൽ വരൂലല്ലോ
അതാണ് അപ്പം നമ്മക്ക് അത് ഭയങ്കരമായിട്ട് അ പോയല്ലോന്നോർക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവും
പിന്നേ
എങ്ങനെയാ
അങ്ങനാ ആയുസ് ഇങ്ങനെ ചുരുങ്ങാന്നല്ലാതെ ഇപ്പെത്താ എന്തായാലും ആയുസ് കൂടല്ലല്ലോ കൊറയല്ലേ
ജൂലൈ ആയി ഞാൻ പറയാ എത്ര പെട്ടെന്നാ പുതിയ കൊല്ലപ്പങ്ങാന് ആയിട്ടുള്ളൂ
പിന്നേ ഇനിയിപ്പോ ഒരു ആറു മാസം ഇല്ല അഞ്ചു മാസം ആയാ അടുത്ത വർഷമായില്ലേ
അതാണ് എത്ര പെട്ടെന്നാ ദിവസം മാസൊക്കെ പോണത്
ഉം കാലത്തിന്റെ അവസാന കാലഘട്ടത്തിലാ നമ്മളൊക്കെ ജീവിച്ചണെ
ആഹ് അതെ ഇന്ന് ഇപ്പ നേരം പുതിയ വർഷം വന്ന പോലെ തോന്നുണ്ടേ അപ്പൊത്തിന് ജൂലൈ ആയി ഇന്നലെ ജൂലൈ രണ്ടാണ് ന്ന് പറയ്ണ്ട്
മയോം ദിവസൊക്കെ കജ്ണത്
ആഹ് സമയം അങ്ങനെ തന്നെ ഇപ്പൊ തീരെ സമയം ഇല്ലല്ലോ
അതന്നെ
അടുക്കള പണി കഴിഞ്ഞ് വന്നിരിക്കുമ്പോത്തിന് സ്കൂൾ വിട്ട് വരും അകഴിഞ്ഞ രാത്രിയായി അങ്ങനാണി പ്പോ തീരട്ട് സമയന്നേ കിട്ടിണ്ല്ല മോളാട് ട്ന്ന് ആടാട്ത് തന്ന്യ അന്ന് സ്കൂള് വല്ല്യ മോൾക്ക് അട ത്തന്നെയ സ്കൂള് അടുത്ത്
രണ്ടാൾ തും എന്താ റോഡിന്റെ ആ സൈഡും ഈ സൈഡോ ഞങ്ങളെ വീടന്നേ റോ മെയിൻ റോഡിന്റെ വക്കത്താണ് ഈ റോ ത്ത് നേരണ്ട് പോയാല് ഒരു സൈഡ് ഇതു ഉ
പോവാനും വരാനൊന്നും കൊഴപ്പമണ്ടാവില്ലല്ലേ
പോകാനും വരാനും കൊഴപ്പന്നുല്ല ശരിക്ക് നടക്കാള്ള കൊറ ഞ് ദൂര ഒള്ളൂ പക്ഷെ നടക്കലില്ല ഒരാള് സ്കൂൾ ബസ്സിനും ഒരാള് വണ്ടീലും പോകും
അഹ് ശെരി മീറ്റിങ്ങൊക്ക കഴിഞ്ഞോ സ്കൂളിലൊക്കെ മീറ്റിംഗ കഴിഞ്ഞോ
ആ മീറ്റിംഗ് ഫസ്റ്റ്ണ്ടേനി ആ ചേർത്തിയ രണ്ട് ഐസ് ഒരാഴ്ചന്റുള്ളില് കഴിഞ്ഞിക്ക്ണ് രണ്ടാവും വല്ല്യോ ക്ക് ഞാൻ പോവലില്ല മൂപ്പര പോകല് ചെറിയൊക്കെ ഞാൻ പോവലൊള്ളൂ
ഏ ഓണം പലിക്ഷ ഇപ്പം നേരത്തെയാണ് ഇപ്രാവശ്യം ന്നൊക്ക പറഞ്ഞത് കെട്ടീനു അയെ ചോയ്ച്ച്
ആഹ് ന്ന് ആയല്ലോ ഓണ പരീശ ആയ എല്ലാട്
ആ അതെന്നേ പറഞ്ഞതേ ക്കൊ നിക്കുറി നേരത്തേണ് പറഞ്ഞീനു
മ്
പരീക്ഷ കയ്യും അതേപോലെ മറ്റേ ക്രിസ്മസ് പരീക്ഷ കയ്യും സ്കൂളടക്കും അതൊരു കൊല്ലം പെട്ടന്ന് തീരും അതെ ഒക്കാരോ പെട്ടെന്ന് പെട്ടെന്ന് തീരും
എന്താ ചായക്കടി
ചായക്ക് താ ദോശയുണ്ട് പിന്നെ ചെറുപയറ് കറീണ്ട് ചായക്കായാണ്ട്ങ്ങനെ വെറുതെര്ന്നപ്പോ ഏ
കയ്ഞ്ഞപ്പോ
ചായ ചായ ആ മോന് പോകുമ്പോ തന്നെ ഇണ്ടാക്കല ഇക്കിം പോകും രാവിലെ അപ്പൊക്കെണ്ടാക്കും ചായ പണി അണ്ട് കയ്ഞ്ഞു അപ്പങ്ങ ഫ്രീ ആയിരുന്നേനി ഓലെ പറഞ്ഞഴച്ചിട്ട്
കുട്വൾക്ക് ചോറൊന്നും വാണ്ടി വരില്ല ല്ലേ
ഓന് ഗവൺമെന്റ് സ്കൂളില ഓൻക്ക് ചോറ് ആടെ തെന്നെണ്ടാവും
ആ അങ്ങൻ തന്നെ ഇബടി ചോറൊന്നും മാണ്ട കൂട്ടാന് എന്തെങ്കിലൊക്കെ കൊണ്ടവും
ആ അതെ അപ്പൊ ഇന്ന് നമ്മള് പഠിച്ച പോലന്നല്ലല്ലോ ഇപ്പൊ പാല് കഞ്ഞി കോയ്മുട്ടൊക്കെ ഒരു പതിനൊന്ന് മണിക്ക് ഓൽക്ക് കൊടുക്ക്ണ്ട്
അങ്ങൻ തന്നേ ഇവടിം
പണ്ടൊക്കെ നമ്മളൊക്കെ പടിക്കണന്ന് ആ പുഴുള്ള ചെർപ്പയറും ചോറും അങ്ങനെക്കെന്തൊ ആ എന്ത ക്കു വരാതിക്കു പുഴു ഉണ്ടാകും ചോറില് വാങ്ങലന്ന ഇല്ലേനി സ്കൂൾ ന്നൊക്കെ
അത് പറയും ഇജ്ജെ മകള് ഞാൻ വാങ്ങൂല വാങ്ങൂലറിയും അപ്പൊ ഞാൻ പറയും അതൊന്നും തിരിച്ച് കിട്ടാത്തൊരു സംഭവാണ് ഏത് ഇപ്പളേ നിനക്കൊക്കെ കിട്ടൊള്ളൂ പിന്നെ അത് അത് അന്ന് വാങ്ങിയെങ്കിൽ അങ്ങനൊക്കെ ഇണ്ടെനിയല്ലോ അന്ന് ഒക്കെ നഷ്ടപ്പെടുത്തിയിലേന്നേന്ന് തോന്നുമ്മ മാങ്ങികൊണ്ടി അറിയംഞാൻ
ഇപ്പൊ ഇനി അങ്ങൻ ത്ത കുഴപ്പൂല്ലട്ടോ ഇപ്പ മക്കക്ക് എല്ലാ അഭ വിഭവങ്ങളും ഉണ്ട് സ്കൂള്ള്
അതന്നെ
എടക്ക് ഓല് ചിക്കൻ കൊടുക്ക്ണു എല്ലും കൊടുക്ക്ണു
ഉം പിന്നെ ഓണം സ്പെഷ്യല് എന്താ സദ്യ
ആ സദ്യ ക്രിസ്മസിന് കേക്ക് അങ്ങനെ എപ്പൊക്കെ നല്ല അടിപൊളിയാണ് നമ്മള് പോയ പോലെ ന്നല്ല നമ്മള് പോയന്ന് ബേ ഞ്ചും ഇല്ല ഡസ്കും ഇല്ല അങ്ങനൊക്കെ ഒര അവസ്ഥല്ലേനി
പിന്നെ
വെള്ളൊക്കെ ചോർന്ന് ക്ലാസ് പ്പൊ ആകെ നനഞ്ഞ് പ്പൊക്കെ ന്തൊരു വൃത്തിയാ സ്കൂൾ വിടുന്ന കാണ
എന്താണ് ഇമ്മാന്റെന്നെക്കെ ആകെ മാറ്റീല്ലല്ലോ
ആഹ് പാർക്കും അതുംആയിട്ടെ മറ്റേ സ്കൂളും ഗവൺമെന്റ് സ്കൂളും ഇപ്പോ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തി
അതന്നെയാണ് ശെരിക്കും ഈ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തന്നോലു പൊട്ടന്മാരാണ് ൻ്റെ അഭിപ്രായത്തില് വേർതെ ഫീസും കൊടുക്കണം അതന്നെയന്നെ ഇത്രയും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടന്തിനാ സ്വന്തം മക്കളെ പ്രൈവറ്റ് സ്കൂളില് ഈ വിദ്യാഭ്യാസം
ക്യാഷും കൊടുക്കണ്ടേ പഠനൊക്കെ എല്ലോടത്തും ഒരുപോലെ തന്നെണ്
പിന്നെ പ്പോ ഇംഗ്ലീഷ് മീഡിയല്ലേ ൻ്റെ മോള് ഇംഗ്ലീഷ് മീഡിയത്തിലാ ഗവണ്മെൻ്റ് സ്കൂളിൽ തന്നെ
ആ അതിനു ഗവൺമെന്റിൽ ഇപ്പൊ ഇംഗ്ലീഷുണ്ട്
ആണ്ടേ മലയാള മീഡിയം മാത്രോള്ളേനി ഇപ്പ ഇംഗ്ലീഷ് മീഡിയംണ്ട് ഓളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാ ഓള് ഓളെ ഇഷ്ടത്തിനെന്നെ ചേർന്നതാ ഇംഗ്ലീഷ് മീഡിയം മതിന്ന് പറഞ്ഞു
പിന്നെന്താ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ
ഇല്ലല്ല ന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കണ്ടട്ടോ
ആ ഹ്ഓക്കെ